താങ്കൾക്ക്
ഹലോ
കേൾക്കാവോ താങ്കൾക്ക്
ആ കേൾക്കാം പറയൂ
താങ്കൾക്ക് സുഖവാണോ?
ആഹ് ഉറപ്പായും സുഖമായിട്ടിരിക്കുന്നു.
ആഹ് ഇന്ന് നമുക്ക് മയക്കുമരുന്നിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ എന്ത് പറയുന്നു താങ്കൾ?
ഇപ്പൊൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നതും അത് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായി ചർച്ചചെയ് ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയം മയക്കുമരുന്ന് തന്നെയാണ്.
തീർച്ചയായും ഇപ്പോഴത്തെ യുവതലമുറകൾ മയക്കുമരുന്നിൽ അടിമപ്പെട്ടു പോകുന്നത് നാം കാണുന്നുണ്ട് പല വാ വാർ വാർത്തകളിലും പത്രവാർത്തകളായിക്കോട്ടെ സാമൂഹ്യ മാധ്യമങ്ങളിലായിക്കോട്ടെ ഇപ്പോൾ പല പല വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പേടി സ്വപ്നം എന്ന് തന്നെ വേണങ്കിൽ പറയാം. ഇന്നത്തെ യു ഈ യുവ തലമുറയുടെ മയക്കുമരുന്ന് ഉപയോഗം കാരണം ആണ് ഈ മാതിരി എല്ലാം വരുന്നതെന്ന് നമുക്ക് വിചാരിക്ക തന്നെ ചെയ്യാ വല്ലേ?
ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒന്നാണ് മയക്കുമരുന്ന്. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി ആറ് ലോകം ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നതല്ലേ- ഇപ്പോൾ ഏറ്റവും കൂടുതല് കുട്ടി കുട്ടികളിലാണ് ഇത് വന്നൊണ്ടിരിക്കുന്നത് ആദ്യൊക്കെ പതിനാറ് പതിനേഴ് വയസ്സിലാണ് ഉപയോഗിച്ച് തുടങ്ങുന്നതു എങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് പത്ത് വയസ്സുകളിൽ ഈ കുട്ടികൾ തുടങ്ങുന്നു. ഒരിക്കൽ ഈ കുട്ടികൾ തുടങ്ങുന്നു എന്നല്ല ചി വലിയ പ്രായമാ യവർ കുട്ടികളിൽ ചെറിയം ചോക്ലേറ്റ് കളറ് രൂപയാണ് അവർക്ക് നൽകി അവരെ ആഹ് രീതിയിലോട്ട് വരുത്തുന്നുന്നത് ഈ മുതിർന്ന പൗരന്മാർ തന്നെയാണ്.
തീർച്ചയായും താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ എന്ന് പറ പറയുമ്പോഴത്തേക്ക് അങ്ങ് മയക്കുമരുന്നിൽ അടിമപ്പെട്ടു പോയിരിക്കുവാണ്. അവർക്ക് അവരുടെ ശരീരത്തിനെ കുറിച്ചോ അങ്ങനെ ഒന്നും ഒരുരിതില്ല അവർക്ക് എങ്ങനെയെങ്കിലും ആഹ് മയക്കുമരുന്ന് കി ട്ട്ക്കാ അത് കഴിക്കുക. ഇപ്പോൾ യുവതലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ വരെ എന്തിന് പെൺകുട്ടികൾ വേരെ തന്നെ ഈ ഒരു രംഗത്തേക്ക് എറങ്ങിയിരിക്കുകയാണ്. പല കഞ്ചാവ് ചെടികളാണെങ്കിലും വീട്ടിൽ വളർത്തുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
ഇപ്പോൾ ഏറ്റവും കൂടുതലിന് സുലഭമായി കിട്ടുന്നത് ഒന്നാണ് മയക്കുമരുന്നുക്കൾ. ഏറ്റവും കൂടുതൽ ഈ പോലീസ് അവർ എക്സൈസ് അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മയക്കുമരുന്ന് ഉപ ഉപയോഗങ്ങളും മയക്കുമരുന്ന് ഉൽപന്നങ്ങളും ഏറ്റവും കൂടുതൽ കുട്ടികളിലാവട്ടെ അ പ്രായമായവരിലാവട്ടെ ചെറുപ്പാക്കാരിൽ അവട്ടെ അത് കൊണ്ടു നടന്ന് വിൽക്കാനും അവർക്ക് ഉപയോഗിച്ച് തിരിച്ച് ആ ഫണ്ട് വഴി പിന്നെയും പിന്നെയും ഇതുപോലെയുള്ള ഉൽ ഒത്തിരി ആ സാധനങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് എറക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ഒന്നോ രണ്ടോ പേരെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ ഉപയ ഉപയോഗങ്ങളണോ ഈ മയക്കുമരുന്നിന്റെ ഇറക്കുമതിയോ നിക്കുന്നില്ല ഇതന്ന് പറയുമ്പം
വേരോട് കൂടി പറിച്ചു കളഞ്ഞാൽ മാത്രവേ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് ഇത് മാറുകയുള്ളു. പണ്ടത്തെ മദ്യത്തിനേക്കാഴി എത്രയോ വിപത്ത് ത്തായ സാധനമാണ് ഈ മയക്ക് മരുന്ന് എന്ന് നമുക്കിപ്പോള് ഓരോ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്.
തീർച്ചയായും. ഇപ്പോഴും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നത് മൂലം ആഹ് കേരളത്തിൽ പല പല ഇഷ്യൂസ് തുകളും നമ്മൾ കാണുന്നുണ്ട്. ഇത് തടയാൻ വേണ്ടി എന്തൊ ക്കെ ചെയ്യാമെന്നാണ് താങ്കൾ കരുതുന്നത്. ഈ മയക്കുമരുന്ന് ഉപയോഗം നിയന്ത്രിക്കാം. അയി നെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം.
നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നയാണ് ആദ്യം തുടങ്ങുന്നത്. കാരണം ന ട്ടിൽ ചെന്ന് അത് വേണ്ട ഇത് വേണ്ടാന്ന് പറങ്ങുന്നവൾ വീട്ടിലുള്ളവരതൊക്കെ ഉപയോഗിക്കുന്നെങ്ങിനാവും. ന പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ വീട്ടിന്റെ അകത്തുള്ളവൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ല്ലാ വരൊക്കെ നേരായ വഴിയിലാണ് പോകുന്നത് എന്ന് മാത്രം അറിഞ്ഞിട്ട് മാത്രമേ നമ്മളൊരു സൊസൈറ്റിയിലോട്ടെറങ്ങി അവരെ ബോധവൽക്കരിക്കാൻ കഴിയുകയുള്ളു. ചെറിയ കുട്ടികളിലായാൽ പോലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വേണം അവരെ സ്കൂളുകളിലേക്ക് ക്ക്യാദ്യം തന്നെ അയക്കാൻ. അൻ അറിയാൻ വയ്യാത്ത ആൾക്കാര് എന്ത് കൊടുത്താലും ഒരിക്കലും അത് മേടിച്ച് കഴിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂള് അതേ കൂട്ടു. നല്ല രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരിച്ച് അതേ വീട്ടിലോട്ട് തന്നെ വ മടങ്ങി വരിക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഓരോ കുട്ടികളെയും വിട്ടണം. മുതിർന്നവരോട് പറഞ്ഞു മനസ്സിലാക്കണം. ഇത് എന്താണ് ഇതെങ്ങനാണ് ഇത് കഴിച്ചാലുള്ള ആഫ്റ്റർ എഫക്ട് എങ്ങനെയാകും എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ് മനസ ലാക്കുന്നഞ്ഞേക്കാളും നല്ലത് ഒരു സിനിമ കൂട്ട് കാണിക്കുന്നതായിരിക്കു ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഏയ് ഏറ്റവും കൂടുതൽ അസ്വദികമായി തോന്നുന്നതാണീ ഈ മയക്കുമരുന്ന് പക്ഷെ അത് കഴിയുമ്പോളൊരു ഇതുണ്ട്. ക്യാൻസറായിട്ടും പല പല അസു സുഖങ്ങളായിട്ടു അത് വന്ന് പക്ഷേ കന്നോണ്ടിരിക്കുന്നരൊക്കെ കണ്ണോണ്ടേ ഇരിക്കത്തൊളൂ ഈ ഉപയോഗിച്ചവര് മാത്രമേ ഈ വേദനകൾ അനുഭവിച്ച് മരിക്ക മരിക്കുകയുള്ളൂ
തീർച്ചയായും ഇപ്പൊ പല- യുവ തലമുറയിൽ പലർക്കും ക്യാൻസർ പോലുള്ള മാരകമായുള്ള അസുഖങ്ങളാണ് കണ്ടുവരുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമാണ് അവരിൽ ഇങ്ങനെ ഒരു പ്ര ഇത് കാണുന്നത് പ്രവണതയന്ന് വേണമെങ്കി തന്നെ പറയാം അഡിക്റ്റ് ആയി പോയിരിക് ക്ക്യാണ് യുവതലമുറകൾക്ക് അവർക്ക് ക്യാൻസർ വന്നാലോ അവരുടെ മറ്റ് ശരീരഫ വയങ്ങളൊക്കെ നശിച്ചു പോയാലോ അവർ.. അതൊന്നും ബാധകമാകുന്നില്ല എന്ന തരത്തിലേക്ക് അവർ പോയിരിക്കുകയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ആ ലഹരി വേണം ആ ഒരു പദാർത്ഥം കഴി അതിനങ്ങ ടിമപ്പെട്ടു പോയി എന്ന് തന്നെ വേണെങ്കി പറയാം. ഇതിന് ഇതിനൊക്കെ എതിരെ ബോധവൽക്കരണം കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കണം അയിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം
ബോധ വരുന്നത്തേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഒര് കാര്യമറഞ്ഞു ഇന്ന ആൾക്കാർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ നമുക്ക് അവ ആപത്താണെന്ന്റിഞ്ഞുകൊണ്ട് അവരെ എക്സൈസുകാറിലൊ പോലീസുകാരുടെയും മുന്നിൽ അവ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടൊ എന്ന് ഇതാക്കി അവരെ ആ സ്ഥലത്തുന്നങ്ങ് മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഉപയോഗമോ ആ വിൽല്പനയോ നിർത്തലാക്കുകയോ ചെയ്യുകയാണ് ആദ്യം വേണ്ടത് കാരണം എത്ര ബോധവത്ക്കരണം നടത്തിയാലും നമ്മളാ അറിയാതെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ ഉള്ളിലായാലും അത് കടത്തി വിട്ട് അതിനഡിക്റ്റായി പൊ പോയാ പിന്നെ നമ്മളത്ര ബോധവൽക്കരിച്ചിട്ടും കാര്യമില്ല ഇത് ഏറ്റവും കൂടുതൽ എവിടന്നാണ് വരുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് എല്ലാം അറിഞ്ഞ് അത് നമ്മളായിട്ട് ഓൽ ഒറ്റക്കെട്ടായി നിന്ന് മാത്രമേ അത് തുടച്ചു മാറ്റാൻ കഴിയുകയൊള്ളൂ
തീർച്ചയായും ഇപ്പോൾ സമൂഹത്തിൽ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാ ത്രമേ നമുക്ക് ഇത് ഒരു പരിധിവരെ എങ്കിലും ഇത് നിയന്ത്രിക്കാൻ കഴിയൂന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അത് അത് മാത്രവല്ല വിദ്യാലയങ്ങളിലും തന്നെയാണെങ്കിലും ഇപ്പൊ അദ്യാപക പകര അങ്ങനാണെങ്കിലും കുട്ടികളിൽ ഒരു ശ്രദ്ധ പുലർത്തണം മാതാപിതാക്കളും കുട്ടികൾ എന്തു ചെയ്യുന്നു കുട്ടികൾ എങ്ങനെയൊക്കെ നശി ച്ച് പോകാം ആ ഒരു രീതിയിലേക്ക് പോകുന്നത് മൂലം ഇവര് പേരൻസ് ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പേരൻസ് ഇപ്പോൾ പല കുട്ടികളും ഏ ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ കാണുന്നുണ്ട് അവര് ക്ലാസ്സിലെത്തുന്നുണ്ടോ അല്ലെങ്കി ടീച്ചേഴ്സിനെ ഒന്ന് വിളിച്ച് തെരക്കുക അവര് വന്നിട്ടുണ്ടോ കുട്ടി ചെന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് തെര ക്യ അന്നെഷിക്കെ ക്കെ മാതാപിതാക്കളും ചെയ്യണം അതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം
കുറെഒക്കെ മാതാപിതാക്കളതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറെഒക്കെ മാതാപിതാക്കൾ ജോലി കാരണമായാലും അവർടെ ഓരോരോ ആവശ്യങ്ങള് കാരണമായാലും ശ്രദ്ധിക്കാൻ പറ്റ്ന്നില്ല എന്നാലും ചില മാതാപിതാക്കൾ ഇങ്ങനെ ചോദിക്കയും പുറകെ നട കേടു ക്കി ഒക്കെ ചെയ്യുമ്പോൾ അത് പല കുട്ടികൾക്കും ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടും അപകർഷതാ ബോധവുമായി പല തരത്തിലുള്ള സൂയിസൈഡ് ചെയ്ത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ഈക്കാലത്ത് നമുക്ക് ഒന്നുമേ പറയാൻ പറ്റാത്ത രീതിയിലാണ് കുട്ടികളുടെ വളർന്ന് പോക്ക് പണ്ടൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ എന്തെങ്കിലും ശ്വാസിച്ചാലും അടി അടി രണ്ടടി തന്നാലും നമുക്ക് പ്രശ്നമില്ല കാരണം നമ്മുടെ രക്ഷിതാക്കളാണ് എന്നുള്ള രീതിയിൽ നമ്മളത് വിട്ടുകളയും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ അതല്ല എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അറിഞ്ഞ് ശകാരിച്ചാൽ അത് ഉടനെ അവർക്ക് പല രീതിയിലുള്ള വിഷമങ്ങളും മാനസിക സംഘർഷങ്ങളുമായി അവ പെ പെട്ടെന്ന് തന്നെ സൂയ്സൈഡ് ചെയ്യാനുള്ള
ഉ
ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾക്ക് അത് ചെയ പറയാൻ പോലും ഏറ്റവും കൂടുതൽ പേടിയാണ് കാരണം അവർ ഇത്രയും നാളും സ്വന്തമന്നും കൊണ്ടു നടന്ന മക്കൾ എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെ അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ
തീർച്ചയായും. ഇപ്പോൾ കൂടുതലും ഈ മയക്കുമരുന്ന് ആ ഒരു രീതിയിലേക്ക് ക്ക് പോകുന്നത് തന്നെ മാതാക്കൾ മാതാപിതാക്കൾ കുട്ടികളെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് കാരണം എന്തെങ്കിലും കുട്ടികൾ ഇപ്പോഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന മകനാണെന്ന് അറിഞ്ഞാലും തന്നെ അവരതിനെ ശാസിക്കാൻ പേടിക്കുന്നത് കുട്ടികൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ളരു ഭയമാണ് അതിന് തീർച്ചയായും പേരൻറ്സ് എടുക്കേണ്ട എന്ന് പറയുമ്പം കുട്ടികളെ ഒരു അവർക്ക് എന്തോ പറഞ്ഞഞ് മനസ്സിലാക്കി കൊടുക്കവാ അല്ലെങ്കിൽ ഒരു നെ കാണിക്കുക അങ്ങനെയൊക്കെ ബോധവൽക്കരണം നടത്തി ആ കുട്ടിയെ അതിൽ നിന്ന് മാറ്റുക എന്നൊരു രീതിയിലേക്ക് അല്ലേ ഒരു രക്ഷിതാവ് എന്ന നിലക്ക് ചെയ്യേണ്ടത്
ഉറപ്പായും പക്ഷെ നമ്മള് പറയുന്ന രീതിക്ക ല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ പെരുമാറ്റവും ന പോക്കും എല്ലാം നമ്മള് വേറൊന്ന് കാണുന്നത് ആ കുട്ടികൾ അതി അതിനേക്കാഴും വേറൊന്ന് കാണുന്നു ആ രീതിയിലാണ് ഇപ്പോഴത്തെ സാമൂഹത്തിലെ തലമുറകൾ തന്നെ മൊത്തത്തിലുള്ളൊരു പോക്ക്
നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഒ ഒറ്റ ക്കെട്ടായിട്ട് നിന്നാൽഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു പരിധിവരെങ്കിലും നമുക്ക് കുറക്കാൻ കഴിയില്ലേ ബോധവൽക്കരണ ബോധവൽക്കരണം ആണെങ്കിലും തന്നെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ആരെങ്കിലും ഉപയോഗിക്കുന്നത് നമ്മുടെ ടെ കണ്ണിൽ കണ്ടാൽ അത് രഹസ്യമായിട്ട് തന്നെ പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്താൽ ആ ഒരു മാഫിയെ തന്നെ ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലേ
അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ കഴിയും പക്ഷെ ഏറ്റവും കൂടുതല് ഈ മാഫിയന്ന് പറയുന്നത് തന്നെ ആഏഹ അ അവർക്ക് അവര് ഒരിക്കലും ഈ ട്രഗ് മാഫിയന്ന് പറയുന്നത് അ അവരാരും ഈ മുകളിലുള്ളവരാരും ട്രഗ ഉപയോഗിക്കത്തില്ല ആ ട്രഗും ഉപയോഗി ഉപയോഗിക്കാതെ അത് കൊണ്ടുവന്ന് വി- വിറ്റ്അവര് പൈസ സമ്പാദിക്കുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് അവരുടെ കുടുംബം അവരുടെ ജീവിതം അവരൊരിക്കലും അത് ഉപയോഗിക്കത്തില്ല പക്ഷെ ബാക്കിയുള്ള ചെറിയ ആ വീടുകളിലെ കുട്ടികളെയും അവരെ ഇവരെയു ഒക്കെ കൊണ്ടു നടന്ന് കൊടുത്ത് വിറ്റ് ആ പൈസ കൊണ്ടാണ് അവര് ജീവിക്കുന്നത് അപ്പോൾ മുകളിലോട്ടുള്ള എല്ലാ ആൾക്കാരെയും അവര് പൈസ കൊടുത്ത് സ്വാധീനിച്ചു വരും കൊണ്ടാണ് ഇതെല്ലാം കൊണ്ട് നടക്കുന്നത് അപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞത് ആ ഇത്രയും സ്വാധീനം ഉള്ള സ്ഥിതിക്ക് ഒന്നോ രണ്ടോ പേര് കേസിൽ ഉൾപ്പെടുത്തിയാലും ബാക്കിയുള്ള ആൾ ആയിരം പേര് പുറത്ത് കിടക്കുക
തീർച്ചയായും താങ്കൾ പറയുന്നതിനോട് യോജിക്കുന്നു അത് മാത്രമല്ല ഇന്ന് പല പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാവട്ടെ വീട്ടിൽ നിന്ന് ക കട്ടെടുത്ത് വരെയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കാണുന്നു അവർക്ക് എങ്ങനെയെങ്കിലും പൈസയില്ലെങ്കിൽ അവര് ഏത് വിധേനയാണെങ്കിലും പൈസ ഉണ്ടാക്കി അത് വാങ്ങി ഉപയോഗിക്കുക ആ ഒരു രീതിയിലേക്ക് അവരടിമപ്പെട്ടുപോയി ഒരു ദിവസം ഇവർക്ക് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റാത്ത ഇല്ല എന്നൊരു രീതി രീതിയിലേക്ക് അവരിപ്പോൾ പോവുവാണ് ഇങ്ങനെ പോകുവാണെങ്കിൽ നമ്മുടെ ഭാവി തലമുറ എവിടെ ചെന്ന് അവസാനിപ്പിക്കും എന്നൊരു ചിന്തയാണ് ഇപ്പോൾ നമ്മളിൽ ഉടലെടുക്കുന്നത് അല്ലേ
അവര് അഡിക്റ്റ് ആയത് കൊണ്ട് മാത്രമാണ് രക്ഷിതാക്കളുടെ പണം എന്ന് പോലും നോക്ക നോക്കാതെ ഓരോ വീടുകളിൽ നിന്നും മോഷണം നടത്തി അത് പുറത്ത് കൊണ്ടുപോയി വലിയ ആൾക്കാര കയ്യി കൊടുക്കേം അവര് തരുന്ന ലഹരി ഉപയോഗ ലഹരി വസ്തുക്കൾ മേടിച്ച് ഉപയോഗി ഉപയോഗിക്കുകയും ചെയ്യുന്നത് നമ്മള് ഒരിക്കലും ആ കുട്ടികളെ പറയാൻ തെറ്റ് പറയാൻ പറ്റത്തില്ല കുറച്ചൊക്കെ അങ്ങനെയും കുറച്ച് നമ്മുടെ വീട്ടുകാർ കൂടെ അടുത്തിരുന്ന് സമാധാനത്തിലും സ്നേഹത്തിലും എല്ലാം പറഞ്ഞ് ചില പകുതിയോളം കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ മാറ്റാൻ കഴിയും പക്ഷെ പകുതി കുഞ്ഞുങ്ങളെ അങ്ങനെ നമുക്ക് മാറ്റാൻ ഒരിക്കലും കഴിയുന്നതുമില്ല
പല കുട്ടികളും ചെന്ന് പെടുന്നത് ഈ കൂട്ടുകെട്ടിലൂടെയാണെന്ന് തോന്നി